നല്ല വിശേഷം എന്താ അവിടെത്തെ വിശേഷം ആ സുഖം തന്നെ ആണ് ഫുഡ് ഒക്കെ ആയോ
ഉം ഭക്ഷണം കഴിക്കാൻ ആയില്ല
ഏ ഉം എന്താ സ്പെഷ്യൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ ആയില്ല എന്തൊക്കെ ഉ
ഇന്ന് ഇവിടെ വെറും ചോറും കറി ഇന്ന് ഇവിടെ വെറും ചോ ചോറും കറിൻ സോയാബീൻ ഒക്കെ ന്നെ അവിടെ എന്താ
ഇവിടെ ഞങ്ങളെ വീ ഫുഡ് അങ്ങനെ വെച്ച് അങ്ങനെ കാര്യട്ടൊന്നും വെച്ചില്ല ഞങ്ങള് ഇവി- വീട്ടിന്റെ അടുത്ത് ഒരു ഔഡിറ്റോറിണ്ട് കല്യാണം കല്യാണ മണ്ഡലം ഇണ്ട് അപ്പോ അവിടന്ന് ഔടെ കല്യാണണ്ട് അവിടന്ന് എന്തെങ്കിലും ഫുഡ്‌ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടരും അപ്പോ അതിന് കൊറച്ച് സ്പെഷ്യലായിട്ടൊന്നുല്ല ചോറും ചക്കക്കുരു കറി ഒക്കെ വെച്ചിട്ടോളൂ
അരുടെ കല്യാണഅവിടെ ഇല്ലേ
ഇവിടെ ആരുടെതാന്നറിയില്ല. ഒരു ഓഡിറ്റോറിയണ്ട് പ്പോ കല്യാണം എവിടെന്നെക്കൊ പല സെലത്തിനിങ്ങനെ കല്യാണങ്ങൾ വരും ആ അപ്പോ അങ്ങനെ അപ്പോ ഇവിടെ എടുത് ഞങ്ങളെ തൊട്ട എടുത്തെന്നെന്ന്
അപ്പ നിങ്ങള് കല്യാണത്തിന് മുമ്പ് പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് ട്ടേക്കാരെലെ പോവാ
ആ കല്യാണത്തിന് പുതിയ ഡ്രസ്സ്‌ ആ ഈ കല്യാണം ഞങ്ങക്കില്ല ഞങ്ങള് ആ ഞങ്ങക്കില്ല ഞന്നാലും ഞങ്ങൾ ഫുഡ് ഞങ്ങളെ വീട്ട്ക്ക് എത്തി ക്കും ഞങ്ങളെ തൊട്ടയൽവാസി ചെലൻ
നിങ്ങളെ വീടിന്റട്ത്തെന്നേണോ ഓടി റ്റോറിയം
ആ വീടിന്റട് തന്നെണ് അവിടെ ഗേറ്റ് ഞങ്ങടെ മുമ്പ്ക്കാണ് ഞങ്ങടെ വീടിന്റെ അടുത്ത്ക്കാണ് വര്ന്നത്
ഉം ഓഡിറ്റോറി യെങ്ങനെ വെല്ല്യ ഓഡിറ്റോറിയാണോ
ആ വെല്ല്യ ഓഡിറ്റോറിയനെണ് നല്ലെ അതെ എ സി എഏ സി സെറ്റപ്പ് അതൊക്കെണ്ട് ന രണ്ട് നെലായോണ്ട്
പിന്നെന്തെക്കെ ള്ളെ
പിന്നെന്താ നിങ്ങക്ക് ഈ ഞായറാഴ്ച യോണ്ട് ഇന്ന് കല്ല്യാണങ്ങളൊന്നുല്ലെ ആ ഭാഗത്ത് യൗടെങ്കിലും
ഏയ്‌ ഞായറാഴ്ച സാധാരണ കല്ല്യാണങ്ങളൊന്നും ഉണ്ടാവെ ഇണ്ട് പക്ഷേ ഇപ്പൊ ഇന്നില്ല ഇന്നിനിയിപ്പോ പ്ര ത്യേകിച്ച് പരിവാട്യൊന്നുല്ല ഞായറാഴ്ച വെറ് തെയിങ്ങനെ വീട്ടിലിരിക്ക
ആ ദബ്ലിക്കേണോ
ആ തേ
ഉം ഇന്ന് വെ അത് കഴിഞ്ഞെ എ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ടി ടി സി ട്ത്ത് കഴിഞ്ഞതാ
ഉം
ഉം ആ
പിന്നേ ഫ്രണ്ട്സ് ഒക്കെ ണ്ടോ
ആ ഫ്രണ്ട്‌സൊക്കെ ണ്ട് കഴിഞ്ഞ അട് ത്ത ഞായറാഴ്ച ന്റെ കസിന്റെ കല്ല്യാണ ആ കസിന്റെ കല്ല്യാണാണ് അപ്പയ്ന്റെ എന്താ ബ്രൈഡ് ടു ബി ഒക്കെ മുംബൈ ഇ മിഞ്ഞാന്നേനി ഞങ്ങൾ ബ്രൈഡ് ടു ബി ക്കൊക്കെ പോയിനി
അയിന്റൊര്ക്കത്തിലെക്കാര ല്ലേ
ആ അയിന്റൊര്ക്കത്തിലാണ് ഇഞ് ഹ ഇഞ് യ നാളെ അറബിക് നൈറ്റ് ഇ ണ്ട് നിങ്ങടെ അവിടൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ
ആ ഇ ന്റെ രു കസിന്റെ കല്യാണം കഴിനെന്റെ മുൻപത്തെ ഞാറാഴ്ച്ച കഴിഞീന്നേ അത് നല്ല രസണ്ടായിന്നു അന്നങ്ങള് ഡ്രസ്സ്‌ ട് ക്കാൻ ഒരുമിച്ചു പോയി യാതോ ക്കെ അടിപൊളീ ന്
ആഹ ഏ ആ വല്യ പരിപാടി ആണ് അവിടെ ഒരു മോൾ ഒള്ളൂ ഫസ്റ്റ് പരിപാടി ആണ് അപ്പൊ വല്ല്യ പരിപാടി ആയിട്ടാണ്
ഉ
ഓ ആ കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുത്ത് ഓ
ആ ഡ്രസ്സ് ഉണ്ട് ഡ്രസ്സ് കുറച്ച് മുമ്പ് എടുത്ത് വെച്ചതുണ്ട് ഇതിന് മുന്നേ ഒരു എന്താ ന്റെ ഇവിടെ ഹസ് പി ആഹ് പെണ്ണിന്റെ ഉ അമ്മായിന്റെ കുട്ടീന്റെ കല്യാണം ഉണ്ടായി പന്നൊക്കെ എടുത്തത കൊണ്ട് ഉം പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് പോയ ഉ വല്ലാതെ ആഘോഷിച്ചിട്ടൊന്നുല്ല ഉ മഴ ഇതൊക്കൊയണ്ട് അവിടെ എങ്ങനെ ഇനി എന്തെങ്കും ട്രിപ്പൊക്കെ പോയോ
പെരുന്നാളിന് ട്രിപോയില്ല വെക്കേഷനൊക്കെ ട്രിപ്പ് പോയിനി പിന്നെ പെ ന്നാളിന്ന് പറയുമ്പോ സാധാരണ പെ നണ്ടെക്കാട്ടില രസുണ്ടായിനി
ആഹ
നിങ്ങളെ വെക്കേഷനില് എങ്ങ ട്ടേ പോയി ആ പെരുന്നാളിന് എടുത്തീനി
വെക്കേഷന് ഞങ്ങിവിടെ എന്താ മുക്കം അവിടെ ഭാഗത്ത് ഒരു റിസോർട്ടുണ്ട് അവിടെക്കെ ട്രിപ്പ് പോയിനി ഫാമിലിയെക്ക് ആയിട്ട്
ആ ഫുൾ ഫാമിലിയോ
ആ ഫ ഫാമിലി ഹസ്ബന്റിന്റെ ഫാമിലി
ഏ ഞങ്ങൾക്ക് ഇവിടെ റിസോർട്ടുണ്ട് കക്കാടംപയൽ
ഏ ആ അവിടെ എവിടെ അടുത്താ വീട്
ഏ വീട് കൊറച്ച് ദൂരെയാണ് അത് അവിടെ റിസോർട്ടുണ്ടെന്നു മാ പത്രോള്ളൂ
ഏ ഏ ഇ അവിടെ പോവണ്ടലെ കാക്കട അവിടൊ ക്കെ
ആഹ പിന്നല്ലാ
ഉ എല്ലാരും ഇന്നുപറ്റ് ല്ല ഒരീസം വര് ണ്ണ ങ്ക് ട്ട് പോരണം പോരണം വിചാരിക്കും കു ഇപ്പം മയക്കാലത്തൊക്കെ നല്ലെ സുഗെ മഴക്കാലത്തൊക്കെ നല്ല രസം ണ്ടാവൂലേ അവിടെ അനക്കു
ആഹ മയ ക്കാൽ ത്ത് പറയുമ്പോ നല്ല ഉം ഉം കോട ഉണ്ടാവും പിന്നെ കോടൊക്കെ വന്നാടെ കണ്ണ ണ യിലാ ങ്ങള് ഈ ഇപ്പ നാല് ട് ത്ത് മഴ തുടങ്ങിയന്റെ ശേഷം ന്നെ രണ്ട് വട്ടം പോയിണ് അന്നൊക്കെ ഭയങ്കര കോടേനി നല്ല ത പു ണ്ടാവും ഈ മൂന്നാറ് ഊട്ടിയക്കെ ചെന്ന ഒരു ഫീ
ആ റീലൊക്കെ ഇങ്ങനെ കാണണ്ട് ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോ ഓരോരു തര് വീഡിയോട്ന്ന തൊക്കെ കാണാം പിന്താ മഴ കൈഞ്ഞോ ടെ
ഉം ഇവിടെ മഴ പെയ്ത് കഴഞ്ഞി പ്പം
ഉം കക്കടെ ഇങ്ങനെ ക്കാ ത്ത് കൊറെ ഇത് ണ്ട് സ്കൂളൊക്കെ കുട്ടിയോക്ക് ചാ ടാൻ പറ്റി യതും
ഞങ്ങൾ ടെ റിസോർട്ട് അല്ലാതെ തന്നെ കുറെ വേറീം റിസോർട്ടു ണ്ട്
ആ ആ
അപ്പയിലങ്ങനെ പൂള് ആ അങ്ങനീം ഇങ്ങനീം യൊക്കെ ണ്ട്
ആ എന്റെ റിലേറ്റീവ്സ് ഒക്കെ പോയിണെ എന്റെവ് താത്തീം ഓ ലൊക്കെങ്‌ട് പോയി നു വീഡിയോ ഒക്കെട് ത്തി ട്ട് കാണാ
എട്ടാ ഓലൊക്കെ എന്താ പർ ഞ്ഞേ അവിടെ രസംണ്ട് പർ ഞ്ഞോ
ആഹ് അന സൂപ്പർ ആണ് സെറ്റപ്പാ ണ് അവിടെ പോയോ ക്ക് ക്കണം ന്നൊക്കെ പറീണ്ട് ന്റെ ഹസ്ബന്റ് പോയിണ് ഞൻ ഞങ്ങളെ കൊണ്ടോയില്ല ഹസ്ബൻറ് ക്കെ പോയിണ് എ ഫ്രചിന്റെ ക്കെ കൂടെ അന്ന് ഞാൻ വിടെല്ലേനി ന്റെ വീട്ടില അവിടെനി ആ് ഫ്രണ്ട്സിന്റെ വിട പോയതേനി ഹസ്ബന്റ് ഉ വിളിക്കുവോ, എനിക്കോ സമയം കിട്ടൂല ഒന്നെങ്കി മോൾക്ക് ക്ലാസ്സുണ്ടാവും. ച് പോണം
ക്കെയുള്ളേ
എന്റെ ഹസ്ബൻഡും ഹ ഹ ഹസ്ബൻഡു, ഞാനും പിന്നെ ഹസ്ബൻഡിന്റെ മ്മീം പെങ്ങളൊക്കെ
ഓ ങ്ങള് എല്ലാരും ഒരു വീട്ടിലാണോ?
ആ ലാ എല്ലാരും ഒരു വീട്ടിലെന്നെ ഹസ്ബൻഡ് ന്നെയുള്ളൊരു മോന്
ഓ
ഉം.. പിന്നെന്തായി പയ് പെരുന്നാക്ക് മയിലാഞ്ചിയൊക്കെ ഇട്ടീല്ലേഴിഞ്ഞോ
ഉം പെരുന്നാൾകൊയ്ലാഞ്ചിട്ടീ ഇ ഞാനും മൈലാഞ്ചി ടൂലെ ഞാനെന്റെ അയൽവാസിണ്ട് ഓലോൾ വയ്ലൊരു കുട്ട് ട്ടിനല്ലോടോ ഓളോട് ഇടീപ്പിച്ചതേഞ്
ഏ ഹ് ഉം പിന്നെ ഞാന് ചെറുതായിട്ടൊക്കെള്ളൂ, തേക്ക് കൊയുത്തു ട്ടു പിന്നെ അവളെ കയ്യിലൊക്കെ വരിക്കപ്പറം അമ്മയൊന്നു ആർക്കും അങ്ങനെ ട്ടു കൊടുക്കലൊന്നുല്ല
ഏ ന്നിട്ട് അപ്പൊ ഇയും ഇട്ടിണ്ടാവുലെ മൈലാഞ്ചി
ആ ചെറുതായിട്ടങ്ങനെക്കെ ഇടു ഫ്രണ്ട്സിന്റെക്കെ വീട്ടിൽ
അപ്പൊയിനി കല്യാൺത്തിന് ഈഎന്നേയ്ക്കാര്ലെടാ അല്ല, ഇന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിന്നാര് ഇന്റെ ഫ്രണ്ട്സിന്റെ വീടി ന്റെ വീട്ടിന്നും കൊർച്ച്ദൂരെ യോല് വാറെസ് പേരില്ലപ്പം ഞങ്ങള് ഫ്രണ്ട്സിന്റെ വീട്ടിക് പെരുന്നാൾ ക്ക്പോയീല്ല
ആഹ് പെൻസൊക്കെ വരേണ് ഉണ്ടോ
ആഹ് ഈ ശനിയാഴ്ചകള്‌ വേറെയൊക്കെ വരണ്ട്
ഏം ഉ എന്തിനതിനാ പഠിക്കണ
ഞാൻ കോളേജ്
ഉ ഉ കോളേജിനു ട്രിപ്പൊക്കെ പോയിനോ
കോളേജ് ഇന്ന ഇക്ക കൊല്ലം ചേർന്നൊക്കെയ ആാണ് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഇതവരെ ട്രിപ്പ ഒന്നും ഇണ്ടായില്ല പിന്നെ ഇണ്ടാവോ ഇക്കാരം
ഉംകോളേജിൽ എന്താ ഫ്രണ്ട്സ ആയിട്ടൊക്കെ കക്കാടപഴയിലൊക്കെ പോയിണോ
ഇല്ല ഫ്രണ്ട്സിന്റെ കൂടെ പോയില്ലേ ഞാന് ഇതുവരെ ആയിട്ട് മറ്റ അങ്ങനെ പോയില്ല ഞാൻ പോയത് ഫുള്ള് ഫാമിലീൻറ ഒപ്പം പിന്നെ അങ്ങനെ അയൽവാസിന്റെ അപ്പം ഫ്രണ്ട്സിൻററെതരായിട്ട് അപ്പം പോയില്ല
ഉ
പിന്നെന്ത സിനിമൊക്കെ കാണോ
ആഹ സിനിമക്ക കാണണ്ടേ ഫോൺ കൂടെക്കെ കാണയുണ്ട് കാണാതെ പറ്റത്തില്ല
ആ തിയേറ്ററിില് പോവേണ്ടോ തിയ
ഏ ത- തീയേറ്ററിൽലൊന്നും പോവല്ല വീട്ടിൽന്ന് ഫോണിൽ കൂടെ അല്ലെങ്കിൽ ടിവി കൂടെ അങ്ങനെയൊക്കെ കാണോ
ലാസ്റ്റ് എന്റെ സിനിമ ഏതാ
ലാസ്റ്റ് സ്യ വായ വായറ്റു ഉം
ഏ ഞാനും ഞാനും സെയിം
അതെ
അത് ഇങ്ങനെ രസ അങ്ങനൊക്കെ പറല്ല അപ്പൊക്കണോ അങ്ങനക്കെ ഫ്രണ്ട്
ഞാന് കൊറ മുമ്പ് കണ്ടേനി
ഏ
വായിട്ടു ഞാൻ കൊറ മുമ്പ് കണ്ടേനി പിന്ന പിന്നേും കാണു ഞാനിപ്പ അത് ഏഴമത്തെ വട്ട കാണ തോന്നിണ്ടേ ഇന്നലെ ഞാൻ വെറുതെ ഇരുന്ന് കണ്ട ഇനി
ആഹ അത്ര കണ്ടാലും അങ്ങനെയ മടു കുലല്ലേ ലീവാ ഈ കുട്ട്യേക്കും ഫാമില്യാ യിട്ടും ആ ഞാ ഒരട്ടന്നെ കണ്ടിട്ടൊളു അങ്ങനെ ടൈമ്ട്ടൂല എപ്പങ്കിലൊക്കെ സിനിമെകെ കാണ ലെള്ളൂ ഉം അല്ലെ ഇന്നലെ ഇന്നലെ കണ്ടതല്ല. രണ്ട് മൂന്നീസ്സാ ഴ്ച്ചോളായി അല്ല ഒരാഴ്ചക്കായിട്ടൊള്ളൂ. ഉം പിന്നെ ഏഹ് ഫാമിലീൻ്റെതും പിന്നെ കുട്ട്യേൾക്കും എല്ലാർക്കും ഒരു പോണെ കാണാൻ പറ്റ്യൊരു ഫിലിമാലെ
പയേസ് തെരിയാ ആ ഒരു ഫീലിംഗ് ടച്ചിങ് ണ്ടാ മൂവിക്ക്.
ആ പിന്നെ സ്കൂ എന്താ ഫുട്ബോളൊ ക്കെ കാണേണ്ടോ? ആ വേൾഡ് കപ്പ്‌.
ഇല്ല ഞാൻ കളി കാണേല്ല പഷേ ഇങ്ങ് ഞാനിങ്ങ ന്നേ റിസൾട്ടയിന്റെ ഉം ത് വരുമ്പം ഉം ഇങ്ങനെ തുള്ളി കൾച്ചാണ്ടാവും. ഞാന് കാണേല്ല ഇത് വരെ കളികണ്ടീല്ല.
ടീമേതാ
ഞാന് പോർച്ചുഗല്
ഏഹ് ആഹ്
ഇയ്യോ അത് ആ ഞാന് കളിയൊന്നും കാണേല്ല ആഹ് ഇന്റേ ഇന്റ കാക്ക ബ്രസീല ഓൻ ഇവടെ ആഘോസാർന്ന ഇന്റെ കസിൻ സ് കസിൻസൊക്കെണ്ടാവുമ്പൊ ഭയങ്കരാഘോഷും ചാടികളിം കെ കളിയൊകെ കഴിഞ്ഞേന്റേഷം. പിന്നെവടെ ഫുള്ള് ഫ്ലക്സടിയും ക്കെല്ലേ
ആഹ് നാട്ടിലൊകെ ഒരേ ഫ്ല സൊക്കെണ്ടാവുലേ ആഹ് ഇവടെ ഇവടെ ണ്ട് ഫ്ളക്സും ഞാന് ഇന്റെ വീട്ടിലാവുമ്പളേനി അങ്ങൻതെയ്നോടൊണ് ഇഷ് ഇബടെ കല്യാണം കഴിച്ച വീടാവുമ്പൊ നമ്മള് വല്ലാതണ്ട് ദാവൂല പൊറത്തിറങ്ങിയ ദാവൊന്നുല്ല. ഇന്റെ വീട്ടിലൊക്കാവുമ്പോ ഫ്രണ്ട്സും കസിനൊക്കെ ആവുമ്പോ ഭാങ്കര ത് ഫുഡ്‌ബോളൊക്കെ കാണല് ഇഷ്ട്ടെന് എല്ലാർക്കും കൂടി ഒപ്പം കാണാലൊക്കെ ഇണ്ടേന് ട്ടീവീക്കെ
പൊ കളി കാണണം കു ട്ടത്തിലാണ്ലെ ഇങ്ങള്
ആ കളി കാണാൻ ക്ക്‌ കമ്പം പോയി ആദ്യത്തെ സ് കൂളിൽ പഠിക്കുന്ന കാലൊക്കെ അ ഭയങ്കര ഫ്രണ്ട് റെ എന്താ കസിനും അനിയതീസ് ഒക്കെ ഉണ്ടാവലോ അ പ്പൊക്കെ കാണും രാത്രി കറ
ഇന്നലെ ങ്ങളെ ഇന്നലെ നിങ്ങളെ ബ്ര ബ്രസീലിന്റെ ഒരു മാച്ച് ഇല്ലേനോ അ വിഡഡ്രോ ആയി അല്ല ഡ്രോ ആയി മൊറാാക്കും ബ്രസീലും ഡ്രോ ആയി
ആഹ അങ്ങനത്തെ വീഡിയോസ് കാണുപ്പം റീൽസ്ങ്ങനെ കണ്ട ഇപ്പോഅങ്ങനെ കണ്ട് അല്ലാതെ അപ്പ അങ്ങനെ ഫുട്‌ബോൾന്നുംകാണുല അപ്പ ഫുട്ബോള
ആണ അ ഞാന അങ്ങനെ കളിയൊന്നും കാണല പക്ഷെ ഇത അറിയണ്ട്
ആ